ആഹ് ഞാൻ ഇന്ന് ഒരാൾടടുത്തു പോയാർന്നുട്ടോ ഞാൻ ഒരു പള്ളിപ്പോകുന്ന കാര്യം പറഞ്ഞില്ലേ ആഹ് അപ്പാ അവ്ട്ത്തെ അവിട്ത്തൊര് ഏ രാ ആ ഒരച്ഛൻ പറഞ്ഞാട്ടാ ഏതൊരു സിസ്ത്യാ കു ച്ച സൃഷ്ടാവിനും ഒരു പദ്ധതിയുണ്ട് മനുഷ്യ നിർമ്മിതമായ സകലതും തിനും സകലതിനും ഒരു ത്യാ ഉദ്ദേശം ഉള്ളതു പോലെ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ കുറിച്ചും ദൈവത്തിനൊരു വലിയ ഉദ്ദേശം ഉണ്ടെന്ന് മ്മ് എന്നെച്ചാ നമ്മളെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഓരോ ഉദ്ദേശത്തോടാന്ന് അവർക്കാ ഉദ്ദേശം നേരത്തെ പറഞ്ഞാർന്നേൽ നമ്മളാ രീതീലൊന്നും ജീവിക്കത്തില്ലായിർന്നു
ഞാനെന്താച്ചാ മിണ്ടായ്രിക്ക്ന്നെ
കേട്ടില്ലേ ന്തോ
ഇയാളൊദോ മിണ്ടാതിരിക്കുന്നെ
അല്ലേയ് എനിക്കെന്തൊരു മെസ്സേജ് വന്നു പക്ഷെ ഞാൻ വായി ച്ചു നോക്കിയതാ ആ പറ പള്ളീപോയിട്ട് മെഴുകുതിരിയൊക്കെ കത്തി ച്ചോ
ഏഹ് ഉം മെഴുകുതിരിയൊക്കെ കത്തിച്ച് ന്താ മെഴുകുതിരി കത്തിക്കാതെ ഞാൻ വരോ ഇ ഇത് നോക്ക് പലരുടെയും ജീവിതത്തില് താളപ്പിഴവുകളുടെ കാരണവും അവർക്ക് ത തങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരി ചെറിയാൻ കഴിയാതെ വരുന്നതാണ് നമ്മുക്ക് തന്നെയും മ റ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി ലക്ഷ്യ ബോധമില്ലാതെ ഒരു ജീവിതമല്ല മറിച്ച് ഈ ലോകത്ത് സമദാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിത തവും ഏഹ് ഇഹലോക ജീവിതത്തിന് ശേഷം അനന്ത സന്തോഷത്തിന്റെ നിത്യ ജീവനുമാണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ മഹാ പദ്ധതി തൊക്കെ എന്തുവാ ഇവര് പറയുന്നേ
ഇങ്ങനൊക്കെ കൊറേ കാര്യങ്ങളുണ്ട്ല്ലേ ഈശോന്റെപ്പം
മ്മ് മ്മ്
കുറേക്കെ അവർക്കങ്ങനെ ഒരുപാട് വചനങ്ങളും നമ്മുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് പക്ഷെ അതീ കുറേ ശരികളും ഉണ്ട് തെറ്റുകളും ഉണ്ട്
തെറ്റെന്തുവാ അതിനകത്ത്?
ചെലരെ കഥകളൊക്കെ കേക്കുമ്പോ നമ്മക്കത് അവരത് ഭയങ്കര ഇതായിട്ട് പറയുമ്പോ നമ്മുക്ക് ചിരി വരും ങ്ങനെ വല്യ വല്യ അസുഖങ്ങൾ മാറി ചെലപ്പോ ഉള്ള കാര്യായിരിക്കും ചെല പ്പില്ലാത്തതായിരിക്കും
ചെലപ്പോ സത്യായിരിക്കും എന്ന് വച്ചാ ദൈവ ത്തിന്റെ ആരോ ഇതൊക്കെ ഉണ്ടല്ലോ മ്മളായാലും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കാ അതൊക്കെ ചെയ്യത്തില്ലെ ചെലപോ കാണുവാരിക്കും അപ്പാവര് ക്രിസ്ത്യൻസല്ലെ ഏ ഇതിന് ക്രിസ്ത്യൻസ് പിന്നെ കൊയപ്പല്ല മറ്റേ എന്തൊ പറയുന്നേ ഗെന്ത് പ്പാവ്സല്ലേ
ആ അവരാണ് ദൈവങ്ങള് നമ്മളെ ന്ന് ച്ച ഈ ഹിന്ദുക്കളെ ദൈവങ്ങളെല്ലാം വേറെ ദൈവങ്ങളെ കുറ്റം പറഞഴിഞ്ഞ
ആഹ് അവര് ദൈവങ്ങളെങ്ങ് അടിച്ചമർത്തു ദൈവ ഏസു മാത്രം ദൈവം. ക്രിസ്ത്യൻസാവുമ്പൊറയുമ്പൊ അങ്ങനല്ല അവർക്കറിയാം ഏഹ് ദൈവങ്ങള് ഇത്ര വരെ ഉണ്ട് അവര ദോ ഒരു ദൈവ നമ്മള്ടതൊരു ദൈവ എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ട് ഷേ മറ്റവരങ്ങനല്ല അവർക് ആ ഒരു ദൈവം മാ ത്രെള്ളു വേറെ ദൈവങ്ങളൊന്നുല്ല ആ ഓരോരുത്തര് ഓരോ വിശ്വാസ ഞങ്ങള് ഞങ്ങളൊന്ന് ആന്നിലൊരാ അവരൊള്ട്ടാ
ആ
ആ അവര് തേപോലെ താ അവര് ഓവറായിട്ട്ത് കാണിക്കത്തില്ല എന്ന് വച്ച നമ്മള് നമ്മള് ഹിന്ദുകളായത് കൊണ്ടേ എടത്ട്ട് വാരോ ന്നറിയ ഒന്ന് അവര് മിണ്ടാത്തതാണോ എന്തൊ അവര് വല്യ നേരത് കാണിക്കത്തില്ല
ചെലരങ്ങനുണ്ട് അവരെ മനസ്സിലങ്ങനൊണ്ടെങ്കിലും അവരൊന്നും അത് പ്രവർത്തീല് കാണി
ആ കാണിക്കതില്ല ആ ചെലരൊക്കെ ഓ ഉം ന്നങ്ങനെ എല്ലാവരൊന്നും അങ്ങനെ യാഹ് അവരെ അനിയത്തിയൊക്കെ അങ്ങനെ പോയിറ്റില്ല അവരെ അനിയത്തിയൊന്നും അങ്ങ് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടട്ടില്ല പിന്നെ കല്യാണം കഴിഞ്ഞെയി ഞങ്ങടെ എന്റ ചേട്ടൻ കല്യാണം കയിഞ്ഞ് പറയുന്ന് ഒന്ത കല്യാണം കല്യാണൊക്ക കയ്യുന്നെടുത്ത് പുള്ളാര്ണ്ടാവും കെ കൊണ്ട് വന്ന്. ഏഹ് അവര് രീതിയിൽ നടത്തണൊന്ന് ന്താ മറ്റേ ക്രിസ്ത്യൻസാക്കത്തില്ലേ
ഓ ഓ ഓഹ്
ആരീതിയില് നമ്മക്ക് നൂല് കെ ട്ടുംന്ന ആഹ് കെട്ടി കെട്ടൊന്നും വേണ്ട
അവർകിങ്ങനെന്തോ മാമോദിസ അങ്ങനെന്തൊക്കെ അല്ലാതെ
ആഹ് അതന്നെ ആഹ് മൂന്ന് കെട്ടുംമ് പേരിടീലൊന്നും നമ്മക്ക്‌ വേണ്ട നമ്മക്കിതല്ലാം കൂടി ഒരുമിച്ചങ്ങ് ആക്കന്ന്
ആഹ്
ഉം മാമോദിസം ഇട് മാമോദിസം മുക്കി ഏ പേരിടാം
ഉം
അങ്ങിനങ്ങ് ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പ്രസവിക്കുന്നില്ലന്ന് പറഞ്ഞു
ഞാൻ പ്രസവിക്കുന്നില്ല. നീ എന്ത വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു പ്രശ്നം തീർന്നല്ലോ പറഞ്ഞു നീ എന്ത അങ്ങനെ ക്കെ പറയുന്നെ പേയ്ച്ചു ആ അറഞ്ണ് നമ്മക്കല്ലാം ചെയ്യാം ന്ന് പറഞ്ഞു അപ്പ അപ്പ അവനറിയാം ഏ ഇങ്ങനെ എന്താ ചെയ്യാമെന്ന്. ഇപ്പോ കല്യാണം കഴിഞ് വേറെ വീട് വെക്കുന്നു എന്ന് പറഞ്ഞില്ലെ അപ്പോ ആവർ അവർ അമ്മനെ അച്ചനെ കെണ്ട് നിർത്തുമെന്നറഞ്ഞു
ആ അപ്പോ നല്ലതായിരിക്കും
ഉം ഞാൻ ചോയ്ച്ചു ആ അതെന്തിനാ ആഹ് നിങ്ങളെ അച്ഛനും അമ്മയും അവിടെ വന്നു നിൽക്കണേ
ആ അപ്പോ അവരെ വീടോ
ആ ഞാ ഞാൻ ചോയ്ച്ചു ഞാൻ ചോയ്ച്ചു അപ്പം എന്റെ അച്ചനും അമ്മ യും വന്നു നിക്ക്ണ്ല്ലല്ലോ എ ആയ നിന്റെ അച്ഛനെ അമ്മനെയും കൊണ്ട് നിർത്ത് എനിക്ക് കുഴപ്പമില്ല നീയും നിന്റെ അച്ഛനെ അമ്മനെ കൊണ്ട് നിർത്ത് അതിന് കുഴപ്പമെന്നുമില്ലന്ന് ഞാൻ പറഞ്ഞു രണ്ട് വീട്ടാരും വന്ന് നിക് ക്ക്ന്നില്ല വ വന്നിട്ട് വന്ന് വന്ന് രണ്ടീസം നിക്കുന്നണക്കലല്ല നമ്മുക്കും അതിന്റെതായ പ്രൈവസി കാര്യങ്ങളോക്കെ വേണ്ടെ ആ അവരെ അച്ചനും അമ്മയും ഒക്കെ ഉണ്ടങ്കിൽ നമ്മുക്കത്ര പ്രൈവസി ആകാതില്ലല്ലോ പ്പമ്മുക്കരു പ്പം കിട്ടാന്ക്കത്തില്ലേ ഇതാവുമ്പോൾ നമ്മൾ രണ്ട് തല്ലെ ഒള്ളു അതല്ല രസം ഈ അമ്മ വ വന്നിട്ടും ഏ എന്താ ഒറ്റക്ക് നിക്കാൻ പറ്റത്തില്ല വീട്ടിലെ പ്പാഴ ആൾക്കാർ വേണന്നൊക്കെ പറയുവാണെങ്കിലുള്ള കാര്യം
ആ അതും ശരിയാ ഞാൻ ആലോയിക്കുന്നെ ഞാൻ കടയിൽ പോയിട്ട് വന്നപ്പോ ഒരു കാശ്മീരീമുളക്പോടീ കൂടി മേടിച്ചില്ലട്ടാ
ആ അയ്യോ മറന്നു പോയി ഇനിയിപ്പം എന്തു ചെയ്യും
ചെയ്യും മാണാങ്കിൽ ആലോയ്‌ച്ച് പെട്ടന്ന് ഇപ്പാ എന്തോ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആലോയിച്ചതാ
മൂ മറ്റേ മറ്റേ അവിടെ പോയി മേടിക്കുന്നേ എല്ലാം ത്ത്
അത്രയും കൊള്ളത്തില്ലാന്നാ പറയുന്നത്
അപ്പം മറ്റേ അമ്പലത്തിന്റെ അടുത്തോ
ആ അവിടെ കൊള്ളത്തില്ല അവിടെ അന്നേ പറഞ്ഞതാ അവിടെത്തെയും പ്ലാമുട്ടിലെയും അല്ല ഇവിടെ നമ്മടെ വിടിന്റെ മണ്ടേവരെ കടയുണ്ട് അവടത്തെയും കൊള്ളത്തില്ലന്നാ പറയുന്നേ മി മറ്റത്ഈ പൊടി ച്ച് തരൂലാന്ന് അവിടെന്ന് പോണം അവിടെ പോയി നല്ലത് നോക്കി എടുക്കാ
അവടെ എല്ലാം കൂടി മിക്സ് ചെതല്ലരിക്കും തരുന്നത്
യാതൂട്ടാ അതും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് കടേൽ പോയികാശ്മീരി മുളകുപൊടി അല്ലാണ്ടങ്ങ് മേടിക്കണ്ണം
ഉംഉ എന്തെക്കൊഭയങ്കര എരു ആവും മറ്റേതുമെ
മ് ഞാനത് പെട്ടന്ന് ഓ ർത്ത് രാവിലെ ചെലപ്പോയെ ആ അമ്മയുടെ അമ്മ ഇങ്ങനെ കറിയൊക്കെ വെ ച്ച്ട്ട് പോകുപ്പത്തേക്ക് ഇൻക്ക് പിന്നെ ഒന്നും വേഴിക്കാൻ പറ്റത്തില്ല അവര് രാവിലെക്കെ ജോലിക്ക് പോകുന്നോണ്ട് അവരൊക്കെ എണീറ്റ് എല്ലാം ചെയും അന്നാശരിയാ
ന് പ്പം എന്തെയും ഞമ്മൾ അത് അപ്പോ ഓർക്കെചെതില്ല
അത അഹ് ഹാ വലുത് തുർ ഉണ്ടായിട്ട് ഓട്ടേ കേറി
വന്നു എങ്കിൽ മീൻ വേടിക്കാതെ ന്നെ ഓർത്തതാ
മ് ആ അങ്ങനെ ത്തെ ഇങ്ങനത്തെ ക്കെസാനം വേടിച്ചിട്ടുല്ല അത് വേടിച്ചു
വേടിച്ചില്ല ലവരിന് വേടിച്ചോണ്ട് വരായിരിക്കും അമ്മമ
വേടിച്ചോണ്ട് വരണം വന്നില്ലെങ്കി എന്തെയും.
എന്തെയ്യ് അവരെ വിളിച്ച് പറയാ ഫോണിന് ബലൻസ് കാണ ത്തില്ല്
ആ
ബാലൻസില്ല ചാർജ് കേറ്ല്ലായിരുന്നേ
അത് ഒരു മാസത്തേക് അൺ ലിമിറ്റഡ് അല്ല നി ഞാൻ വിചാരിക്കുന്നതിന് നൂറ് രൂപക്ക് അല്ലാണ്ടണ്ട്ചെയ്തുകൊടുത്തതാ ണം അവര് ആ ആരേ വി അട്ത്തിരിക്കന്നാരെങ്കിലും ഫോൺ വേടിച്ച് വിളിക്കുന്നെങ്കിലേള്ളു
അവർക്കിങ്ങോട്ട് ളി
അറിയത്തില്ല അതോണാട്ന്ന
അത്രക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നയ നല്ലത്
ഓക്കട്ട വെരട്ട് അ ച്ചേ ച്ചേയാം മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നോന്നുന്നു ഉം മണ്ടയില് കുറച്ച് തുണിഉണ്ട് അത്പോയി വാരണം വച്ച് വാരണം
അതല്ല അവിടെ പോയി പറക്കി എടുക്ക് എന്ന് വച്ചാല് അന്ന് തന്നെ തു എല്ലാം കൊണ്ട് തറൽ വീണ
ഉ അതെല്ലാം കൂടെ ട്ത്ത് താഴോട്ടെ താഴോട്ട് കൊണ്ടുവരണം ഇല്ലെങ്കിൽ മേളോട്ട് കഴ കഴുകിയിട്ടാലും പോയി പറക്കാൻ ഇവിടെള്ളവർ
ആഹ ഈ പുതിയ പൂച്ച ഇറങ്ങിയട്ടാ മറ്റേ പൂച്ചല് കണ്ടെത്താണോ ഇവിടത്തെത ആംമ്പൂച്ചാന്ന അതിന് മനസ്സിലായില്ലന്ന് തോന്നുന്നു
നമ്മളെ വീടിന്റെ അപ്പുറത്തുള്ള ഒ അമ്മ വരുന്നത്ത് ആ കാടി എടുക്ക ഇന്ന് ആ പുള്ളിക്കാരിക്ക് കാടി കൊടുക്കാത്ത കൊണ്ട് ഇനി അവരിപ്പ വരൂന്ന് തോന്നുന്നു അവ
ആ ആ അല്ല എടുത്ത് വെച്ചാര തോന്ന തോന്നും നോക്കിക്കന്നു അവിടെ മറ്റേ പ പഴയ ചോറ് ആ അതൊക്കെ അടു പും കൊടു വെളിയിലോട്ട് വെച്ച അ അവരെ കണ്ട കഴിഞ്ഞാൽ പിന്നെ അത ഇതതൊന്നും പറഞ്ഞ നിക്ക ന
അതെ കൊറച്ചും ജോലിയും കൂടെ ഉണ്ടു കെ വെള്ളം കോരി വേക്കണം അതങ്ങ് ചെയ്ത്‌ വെച്ച പിന്നെ ഒരു ജോലി ഇല്ല ഫോൺ ത്തി എട്ടെട്ട് അവിടെ തടാറപ്പ എടുത്തേക്കുനെരു പൂടപ്പട്ടി ഇടന്ന് നടക്ക് ന്ന് ഇനി ആ പട്ടി കടിക്കുന്നൊരു സംശയം
എവിടയാ?
വീട്ടിന്റെ ഫ്രണ്ടികൂടെയാ
ആ
ഈ പ കുറെ ആൾക്കാറുണ്ടല്ലോ പട്ടിയേ വേടിച്ചിട്ടു അയിനെ കളയ് പാവം. അങ്ങനെ ജോലി ഒരുവെള്ള പ കാവും
എന്ത് പോയോ അത്
അതുപോയി.
കൊള്ളാവോ അതിനെ കാണാൻ?
വെള്ള പൂടപട്ടി
എനിക്കും ഒരു പട്ടീനെ മേടിക്കണമെന്നുണ്ട്.
ഞങ്ങൾ ഇപ്പം പോ ഒരു ഞങ്ങൾ അച്ഛന് ബനിയൻ മാറിയെടുക്കാൻ പോയേന്റെഅന്ന് ഒരു പട്ടിയെ കണ്ടു. കൊള്ളാ അത് പിന്നെ പക്ഷേ ഡ്രിമമ്ചെയ്യാൻ കൊണ്ടുവന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കാം പക്ഷേ അയിന്റെ റേറ്റ് കൊച്ചിനെ ചോദിച്ചപ്പം പതിനെണ്ണായി നമ്മള് സിനിമയിലൊക്കെ കാണൂലേ? ഒരു പാട് പൂ ഫുള്ളിന്